ആ ഞാൻ കൊറയായി. ദുലില്ലാ പിന്നെ ഞാന് കൊറെയായി. ഫ്രീണ്ടോ ഫ്രീണ്ടോ ചോയ്ക്കണ് എല്ലാരും നല്ല ബിസിലാ തോന്നു ണ്ട്ല്ലേ?
അല്ല ഫുഡ് കൊടുക്കുന്ന സമയം. ഭക്ഷണം കൊടുക്കുന്ന സമയം ഭക്ഷണം ണ്ടാക്കുന്ന സമയല്ലേ? ഞാനേരത്തെ വെറുതെ ഇരിക്ക അല്ല രാവിലെ എ എണീ ച്ച് കുട്ടികൾക്കെല്ലു വ ഭർത്താവിനെല്ലാം അയച്ച് കൊറച്ച് കടന്ന്. ഇന്ന് ലീവാ സ്കൂളവധിയാ.
ആ ഏതാ ഡിസ്റ്റേതാ?
സ്ഥലം പറയാ ഇത് താ ഇത് എന്ത ട്ട് സ്കൂളവധിയായോണ്ട് കൊർച്ച് കടന്നത ന്നട്ട തണ്യാ കുട്ട്യൾക്കുള്ള ഭക്ഷ ദോശയും മുട്ടി തെല്ലാ ആക്കി കൊടുത്ത് എന്ന്ട്ട് കുറേ സമയ സംസാരിച്ച് എല്ലരുവായിട്ട് നല്ല ഇതിലായി ഇപ്പ ന്നട്ട് മീകാരം- വന്നട്ട് മീൻ മേടിച്ചട്ട് പ്പാന്ന് കറി വച്ചിന് അയലേ കിട്ടീന്. അയല തേങ്ങര്ച്ച് വെച്ച്. പൊരിക്കണ്ടത് അടുപ്പത്തിണ്ട് ചോറ്-
എന്താണ് ഹൗസ് വൈഫാണോ അതോ വേറെന്തെലും വർക്കുകൾണ്ടോ? ആണോ?
ആ ആ.
ആ.
നിങ്ങളെന്താ?
ഞാന്. ആ പൊറത്ത് പോയിട്ട് വർക്ക് ചെയ്യണൊന്നില്ല ഫോണ് കൂടെ കുറച്ച്
ഞാനും അങ്ങനെ ഫോണിലൂടെ ഉള്ള കൊറെ പരിപാടിണ്ട് ഡ്രസ്സിന്റെ ഉണ്ട് പിന്നെ ഓരോ ആപ്പുകൾ വഴിയിട്ടുള്ള ഓരോ സ്കീമിൽ എല്ലാത്തിലുണ്ട് പിന്നെ സ്റ്റാറ്റസ് വർക്ക്.
ആ ഞാനത് ചെയ്യണ്ട് ഞാ പ്രൊഡക്റ്റിന്റെ വർക്കുകളാണ്. ആ പിന്നെ സ്റ്റാറ്റസ് വർക്ക് എങ്ങനെ പോണു?
സ്റ്റാറ്റസ് വർക്ക് നല്ലതന്നെ എനക്ക്പ്പഅയ്യായിരർപ്യോളം കിട്ടി.
അതെ ഞാൻ കൊറെ ആൾക്കാരോട് ചോദിച്ച് പക്ഷെ ജോയിൻ ആവാൻ പറ്റിയിട്ടില്ല ആദ്യ ണ്ടായിരുന്നു ഇപ്പല്ല
ഏത് പൈസ കൊടുത്തിട്ടുള്ള സ്റ്റാറ്റസ് വർക്കാ
അല്ലല്ലാ അങ്ങനെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടോ
ആ ഉണ്ട് നല്ലതാണ് കാരണം ഞമ്മക്ക് ഒരു പത്ത് ദിവസം കഴിയുന്ന ഓള ഇപ്പം വരുമാനം
അതെ നമുക്ക്
ഏ ഒരു മൂവായിരം നാലായിരം രൂപയോളം കിട്ടും അവര് നല്ല ജെനുവിനായിട്ട് നോക്കാ അത് നോക്കിട്ട് അയില് രസണ്ട് ആയിരത്തി ഇരുന്നൂറ് അടക്കണം
ആ ആദ്യം
മം പക്ഷെ ജനുവിന ഒരിക്കലും പേടിക്കാനേ ഇല്ല
ഇല്ലല്ലേ എ
വരുമാനായിട്ട് പ്പോ അനക് അയ്യായിരത്തിലും മേലെ പോയി പ്രൊഡ താന്ന് അത് നമ്മള് കൊടുത്താലും നമുക്ക് അതിലുള്ള സാധനങ്ങൾ വാങ്ങാം ഏതെങ്കിലും സാധനം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവര് തരുന്നുണ്ട് വൗച്ചറ ആയിട്ട് ഒരു ലക്ഷത്തിന്റെ ഇത് തരുന്ണ്ട് എന്നിട്ട് ഡെയിലി കാശ് തരുന്ണ്ട് ദിവസം ക്യാശ് ആയിട്ടു അക്കൗണ്ടില ഇട്ടേരാ മം എന്താ ഭക്ഷണം ണ്ടാക്കിയെ
ഭക്ഷണം ചോറ് കറി
എന്താ കറി
കറി മീൻണ്ട് ഇന്ന് കറി ണ്ടാക്കിയിട്ടില്ല ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാംന്നു വെച്ചു ഫോണയിട്ട് ഇന്നലത്തെ ഞാനും മോളും മാത്രേ ള്ളൂ ആ മോളും ഞാനും മാ മാത്രേള്ളൂ വീട്ടില് ഹസ്ബന്റ് ഗൾഫിലാണ് മോന് ഹോസ് ല്ല് നിന്ന് പഠിക്ക
അതെ അങ്ങന്നാ ന്നേരം ആരും ഇല്ലാണ്ട് ക്മ്പോ ഭക്ഷണം ഇതാക്കലല്ലോം കണക്ക ന്നയാണ് പിന്നെ അന്റെ കുട്ടികള് ഇന്ന് ലീവ് ഉണ്ടല്ലോ അവധിയ ആയോണ്ട് പിന്നെ ണ്ടാക്കിയതാണ്
ആ ആ
അതുകൊണ്ട് ചോറും കറിയെല്ലാ ആക്കി നി വൈകുന്നേരം എന്തങ്ങും കടികളാ ക്കണം രാത്രിത്തേക്ക് ഭർത്താവിന് പത്തല് ഉടണം
ആ ആ
ന്നാൻ പറ്റാ ചുടണം കുളിയല്ലം കയ്ന അതെയാ എന്റെ കുളിയല്ലാം കയ്യണം അത്രേ
ആ നേരത്തെ കഴിയും ജോലികളൊക്കെ നേരത്തെ കഴിയും ആരു ല്ലല്ലോ
ആ അതെ വെറുതെ ഇരിക്കുന്നുണ്ടാവല്ലേ കുട്ടി ഇത് മോനക്ക് എത്ര വയസ്സ്
അവന് പത്ത് പതിനൊന്ന് വയസ്സ് അവന് പഠിക്കാണ് അവന് ദർസിലാണ്
ആ, അതെയ, എന്റെ, മോക്, പ്ലസ് ടുവിന്, പടിക്കുന്ന, ഒരു, മോൾണ്ട്. മൂന്ന്, കുട്ടികളാ, പെൺകുട്ടികളാ, ഒരാൾ, ഒമ്പതാം, ക്ലാസ് പഠിക്കുന്ന, ഒരാള്, ഒന്നാം ക്ലാസ്സിൽ, പഠിക്കുന്. മൂന്നാക്കിന് അവധിയാന്ന് ഭർത്താവ് എടത്തന്നെയന്ന്
അതെ
കൊറോണ സമയം നാട്ടില് പിന്നെ വീടെല്ലം എടുത്ത ശേഷം നാട്ടിൽ തന്നെ നിന്ന് ഒറ്റക്, കന്നല്ലേ, ഓണ്ട്. പിന്നെ, വീടല്ലായരേം, പിന്നെ, ന്തേ? ജീവിച്ച, സന്തോഷത്തിൽ, നാട്ട്, കാരണം, ഒറ്റക്ക, ആകുമ്പോ, ഒരു സന്തോഷം, ജീവിതവും, പ്രായം, കഴിഞ്ഞട്ട്, നാട്ട ട്ടില്, നിന്ന്ട്ടന്ത, കാര്യം, ജീവിതം, ഏതായാലും, നമ്മള്, വീടായി, ഒര്, വീട്ടീന്, ഒരു വരുമാനം, സ്ഥിരം, നാട്ടിൽത്തന്നെ ജോലിണ്ട, പിന്നെ, പേടിക്കാനില്ലാല, ഇങ്ങനെ, വർഷങ്ങൾ, ഇങ്ങനെ, കൈയല. അങ്ങനെ, ഓറങ്ങനെ, നാട്ടിലായി.
മം, ചെയ്യണം, ഞങ്ങള്, പുതിയ, വീടൊക്കെ, വെച്, സെറ്റ്, ആയിട്ടേ, ഉള്ളൂ. നങ്ങള്, അല്ല, അഞ്ചു, മാസയിട്ടേള്ളൂ.
അഞ്ചു, മാസായിട്ടുള്ളു, എന്തേരം, കടങ്ങൾ, ഉണ്ടാവൂലേ? അതെ, എന്നാ, പ്രശ്നോ, ഇല്ലപ്പൊ, ഒറ്റക്കാ പിന്ന, കടവും, പോയിെനെങ്കി, പിന്നെ, ഇട വരുമാനം, ഉണ്ടെങ്കി, എത്രയോ, നല്ലത്, നാടന്നെ.
ആ, ആ, വീട്, സ്വന്തമായിട്ട്, അങ്ങനെ, തന്നെ വീട് കടങ്ങളൊന്നും, ഇല്ലാതെ, ലോണും, ബാങ്കൊന്നും, ഇല്ലാതെ, ഞങ്ങൾ, സ്വന്തായിട്ട്ന്നെ, വീട്, കേറ്റി.
ഉം, അഞ്ച്, വർഷായി, എൻറ്റത്. രണ്ട് അഞ്ച്, വർഷയി, ഇനിപ്പെ, ഇനി, മോളത്, ഇപ്പ, പ്ലസ് ടുന്
ഉം.
ഇനി, മോളകാര്യെല്ലാന്ന്, നോക്കാനുള്ളേ, അത്, പഠിക്കണം, ജോലിയല്ലായി, നോക്കൂ അതെന്നെ, വെറുതെ, എന്തിന്ന്, ആ, സ്കൂളിലെ, മീറ്റിങ്ങിന്, പോയരുന്ന്ന്നാ, പറയന്ന്. കുട്ടികളെ, വേഗം, കല്യാണം, കഴിപ്പിച്ച്, വിട്ടെന് കല്യാണം, കഴിഞ്ഞ, അവരിക്കാഥവാ, സാമ്പത്തിക, ബുദ്ധിമുട്ട്, വരുമ്പോ, നിങ്ങൾെന്നെ, ചിന്തിച്ച പോരെ, അവരൊറ്റക്ക്, നൽക്കാനുള്ളരു, ഇത്, ചെയ്തു, കൊടുക്കണം, മാതാപിതാക്ക ക്കള്ന്ന്
അതെ, അതെ.
അതാന്ന്, എല്ലാരും, പറയാൻ, നിക്കുന്നു, സ്കൂൾന്, മാശ് മാറിലും. മോള്, എത്രല്ല, പഠിക്കുന്നെ?, ആ, പ്ലസ് ടുനാ.
അഞ്ചാം, ക്ലാസ്സിലായിട്ടുള്ളൂ, ചെറിയ, മോള, ഉം ഉം.
സ്കൂള്, ഇണ്ട ഇന്ന്?
ആ, ഇന്ന്, സ്കൂളിണ്ട്.
ആ, ആ, ഇവിടെ, നല്ല, കാലാവസ്ഥയാന്ന്.
അതെ, മഴ, ഇണ്ടോ? അതെ, ഇവിടെ, നല്ല വേയിലാ, യ്യോ വെൽ അതെ, ചൂടും ഏറ്റവും, കൂടുതൽ, ചൂടുള്ള, ജില്ലയിണ്. അത്, കാരണം, ഞങ്ങൾ, പെട്ടു, മകൾ ത്, മഴ ഇല്ലാന്നല്ല, പക്ഷെ, മഴയുടെ മഴ, ഇണ്ടാവകുമ്പോ, ഭയങ്കര, ചൂടുവാണ്. കൊഴപ്പല്ല, അങ്ങനെ, പോണു. ഹലോ. ഹലോ. ഹലോ. ഹലോ?